ഹലോ ഹലോ കേൾക്കാമോ
ഹലോ
ആഹ് കേൾക്കാ കേൾക്കാം കേൾക്കാവോ
ആഹ് ഇപ്പ കേൾക്കാ
കേക്കാലാ റേഞ്ചിന്റെ പ്രശ്നം ഒണ്ട് എന്നാന്ന് വെച്ചാ കാറ്റൊക്കെല്ലേ
ആഹ ആഹ അവിടെ കാറ്റ്ുണ്ടോ
ആ് ഇവിടെ കാറ്റൊക്കെ ഉണ്ട് ഇപ്പൊ ഇനി ചില പൂച്ച കഴിഞ്ഞ മഴക്കാണ് തോന്നുന്ന കാറ്റുണ്ട് എവിടെന്നന്ന് വെയിലാണോ
ആ അവിടെ രാവിലെയൊക്കെ മായച്ചാട്ടിലായിരുന്നുോ ഇപ്പ വെയിലുണ്ട്
വ അ മ പിന്നെ ആർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല അവർ ില്ല നിങ്ങളോ
ഇല്ല ഇല്ല ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല
ആഹ എന്തിനേയും പോയി നോ ആഹ
ആ് ഞാന് സ്കൂളില് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഇപ്പം വർക്ക് ചെയ്യുന്നില്ല
ആഹ
ഇപ്പൊ പി എസ് സി ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുവ
ഉഹ ഉ
ആ എത്ര വരെ പഠിച്ചു
ഞാൻ പ്ലസ് വൺ കരള്ള പോയിട്ട് അതിന്റെ കല്യാണം കഴിഞ്ഞു
ആ കല്യാണം കഴിഞ്ഞു നേരത്തെേ ആഹ അതെല്ലേ
ഉം
അവിടൊക്കെ നേരത്തെ കല്യാണം കഴിിച്ചു വിടുന്ന സ്ഥല
ഉം ഉം ഇവിടെ നേരത്തെ
രുന്നല്ലോ അല്ലെ പണ്ടൊക്കെ ഒരു കാലം വരെ അങ്ങനെ ആയിരുന്നല്ലോ നേരത്തെ
ആ ആദ്യൊക്കെ പതിനെട്ടാണ് ഇന്റെ മുന്നിൽ പതിനഞ്ച് ജായ വിടൂ
അതെ അതെ
ഉം
ഇപ്പം പക്ഷെ നല്ല വ്യത്യാസമുണ്ട് ഇപ്പൊ അങ്ങനൊന്നുമല്ലേ കൂടുതൽ എല്ലാരും കുട്ടികളും പഠിത്തംതോക്കെ കഴിഞ്ഞിട്ടല്ലേ
ആഹ ഇപ്പ അങ്ങനെയൊന്നുമല്ല
കല്യാണം കഴിഞ്ഞാലും പഠിക്കില്ല അതുകൊണ്ട്ന്നെഴപ്പമില്ല ഇപ്പൊക്കെ
ഉം ചിലര് വിടും ചിലര് വിടൂല
എല്ലാവരും വിടും അത് ശെരി എല്ലാവരും ഒേ പോോലല്ലല്ലോ ആഹ
കുമെന്നെ പറഞ്ഞിടെ വിടും പിന്നെ
ആ അതെ മാറും ഉം കൂടുതൽ ആൾക്കാരെ അതെ
കൊറേ പഠി പഠിച്ചിട്ട് കാര്യല്ലല്ലോ അതിന് പിന്നെ ഒരു ജോലി വേ
കാര്യല്ല ജോലി വേണം അതെ അതെ ജോലി കിട്ടി കിട്ടാൻ വേണ്ടിഅല്ലെ നമ്മൾ പഠിക്കുന്നത് അത് എനിക്ക് ഒരു കൂട്ടുകാരിഉണ്ട് ഇഷ്ടം പോലെ പഠി ച്ചോളാൻ പറഞ്ഞതാ പക്ഷേ ജോലി പോവണ്ട
ആഹ് എന്നിട്ട് കാര്യല്ലല്ലോ
അതെ
പഠിച്ചാ പിന്നെ കാര്യം വേണം.
വിട്ട് ആ അതെ കൃഷി ഒക്കെ ഉണ്ടോ
ആ അവിടെ ഇപ്പ ഒന്നുല്ല ഇണ്ടായിരുന്നു പുള്ളേയിരുന്നു ഇപ്പം പറിച്ചു കയിഞ്ഞു ഇനി വാഴ വെക്ക് ക്കണെന്ന് പറഞ്ഞീന്നാ
അതെല്ലേ ആ ആ
നാഴാ കൃഷി എന്തേലും ഉണ്ടോ
നമുക്കിപ്പം കൃഷി ഒന്നുല്ല നമുക്ക്ഇവിടകെ കുരുമുളക് അങ്ങതൊക്കെ കുരുമുളക് എലാം അങ്ങനത്തെ സുഗന്ധ വ്യഞ്ജന അതൊക്കെ കൂടുതലും പിന്നെ കപ്പ ഇതൊക്കെ ആണ് കൃഷി ആയിട്ട് ചെയ്യുന്നത്, പച്ചക്കറി നമുക്ക് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി പച്ചക്കറിഒക്കെ നമ്മൾ തന്നെ
ആഹ് ആ ഇവിടെയും അങ്ങനെ പച്ചമുളക് ചീര അങ്ങനൊക്കെ ഇവിടേം ചെയ്യും.
വേദന അങ്ങൻത്തൊക്കെ ആഹ് അതെ അതെ, ആഹ് അല്ല നമ്മള് ബിസിനസ് ആയി ട്ടുള്ള അങ്ങൻത്തെ പച്ചക്കറി കൃഷികള് അങ്ങനെ ഇല്ലാ ഇവിടത്തെ
ആഹ്
കൂടുതൽ കടയി നിന്നും വങ്ങുവാ അങ്ങനെ എല്ലാവരും
ആഹ്
അവിടെ എന്താ മെയിൻ ആയിട്ട് കൃഷി പൊതുവേ എല്ലാവരും ചെയ്യുന്നത്
ഇവടെ പൂള എടവിട്ട് എടവിട്ട് പൂള അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വായ
വായ ആ ആ ആഹ അതെങ്ങെനെയാ ഉം. ആ ഒരു സെലത്ത് തന്നെ ഒരെണ്ണം വെളവെട്ത്തിട്ട് അടുത്തത്.
ആഹ ആഹ
അങ്ങനെയാ.
ആഹ
അല്ലാതെ വേറെ റബ്ബർ അങ്ങനെ എന്തെലുംക്കെ
ആഹ റബ്ബറ്ണ്ട് റബ്ബറ്ണ്ട്.
ആഹ ഈ റബ്ബറിന്റെ കൂടെ നമ്മള് വേറെ കൃഷികൾ ചെയ്യാറുണ്ടോ അയിന്റെ എട
ഇല്ല അയില് റബ്ബറ് മാത്രം വേറൊന്നും ചെയ്യലില്ല.
കേല്ലെ
ഉം ചെയ്യാ പറ്റല്ലായി അല്ല ഇവിട ത്ത പ്പാക്ക് ഇഷ്ടല്ല. ഒരു സാധനം കുടിച്ചിട്ടണെങ്കിൽ അതന്നെ പിന്നെ കഴുങ്ങ് കവുങ്ങണ്ട് ഇവിടെ പാടത്ത് അതിന്റെടയിൽ കൂടെയാണ് ഈ വായ ഉള അതൊക്കെ വെക്കാ ഉം
ആ ഈ വാഴക്കൃഷി എങ്ങനെ അവിടെ എല്ലാ തരം വാഴകളുണ്ടോ
അതിനെപ്പ റ്റി വല്യൊരു ഇതില്ലാ ഓരോ പേര് പറയുന്നേ കേക്കാം ഇവിടെ ഹസ്ബൻ്റും ഇവിടത്തെ വാപ്പൊക്കെ പോയിട്ട് ഇങ്ങനെ വെക്കൂ നമ്മളിങ്ങനെ കൊലച്ചാ പോയി വെ ട്ടാനൊക്കെ പോവും അത് കഴിക്കുക അതിനെ പറ്റി റ്റൊ നമ്മക്കറിയാം പിന്നെ അങ്ങനെ വി ക്കാൻ വേണ്ടീ കൊണ്ടുപോകുമ്പോ അപ്പൊ ഇങ്ങനെ പി കൂടിക്കൊടുക്കും ഇങ്ങനെ കൊണ്ടുവരാനും അതിനും കൂടിക്കൊടുക്കും അല്ലാതെ വായേട പറ്റിന്നും എനിച്ചറിയില്ല പേരൊന്നും ഇപ്പൊ എന്റെ വീട്ടിലായാലും എന്റെ പ്പിം വെക്കും പേ എന്താനൊന്നും അറീലാ ങ്ങനെ വീടിന്റെ നല്ലൊരാ തോട്ടം ഇട്ത്ത്ട്ടും അങ്ങനെയൊക്കെ വെക്കൽ ഇണ്ട് ഞമ്മൾ അത് തൊലിച്ച് തിന്നാന്ന് അല്ലാതെ
ആ അതേതെ പല സൈസാ ആ പലതരം ഉണ്ടല്ലോ അതാ
പലതരമണ്ട് ഓരോ പേര പേരിയൾ ഇങ്ങനെ പറിണേ കേക്ക ഇപ്പോ പൂളേലെന്നെ ഉണ്ടാവോല്ലോ. ഒരു കൊറെ പേരുകൾ പറിണേക്ക
അതെ അതെ മൊത്തത്തിൽ പറയിമ്പോ വാഴ പറയുമ്പോ നമ്മക്ക് അതെ അറിയത്തൊള്ളു
ആഹ ഞമ്മക് അതെള്ളൂ അറിയാ ഇങ്ങള് ഇങ്ങക്കറിയോ അ യിനെപ്പറ്റി
ഓ ഇല്ല ഇല്ല അതാ ഞാൻ ചോദിച്ചെ ഇല്ല നമുക്ക് ആ ചെലത് ഒക്കെ അറിയാം ഇനി ആ ഏത്തപ്പഴം പിന്നെ ഞാലിപ്പൂവൻ അങ്ങനെ ചെലതൊക്കെ അറിയാ അല്ലാതെ നല്ല ഡീറ്റെൽഡ് ആയിട്ടൊന്നും അറിയത്തില്ല അതാ ഞാൻ ചോയിച്ചെ കൃഷി ഉള്ളപ്പോ ചെലവർക്കൊക്കെ അറിയല്ലോ നമു ഈ പറമ്പിൽ അങ്ങി ഇങ്ങയി ട്ട് ഒരു എട്ട് പത്ത് വാഴകൾ കാണും
ആ
ഹ ഏത്ത വാഴേ അങ്ങനെ അത് നമ്മുടെ പറമ്പിലു ഉള്ളതിന്റെ പേര് ഒക്കെ നമുക്ക് തിരിച്ചറിം ആ എന്ന നമുക്ക് അയിനെ കുറിച്ച്
എന്താ അതിന് വളൊക്കെ ഇട്ടൊട് ത്ത
നമ്മൾ ഇല്ലേ നമ്മള് വാഴക്ക് ഒക അങ്ങനെ ചാരം ഉണ്ടല്ലോ നമ്മള് പൊറത്ത് തീ കത്തിക്കുമ്പോള്ള ചാരം അവ ഇട്ട കൊടുക്കും അല്ല നമ്മള് പ്രത്യേകിച്ച് വളവൊന്നും ചെയ്യാറില്ല അത്
ആ ആ
ആ അത്രല്ലേ ഉള്ളൂ അതുകൊണ്ട് അതിന്റെ ആവശ്യംള്ളൂ
ആ
അതുകൊണ്ട് നല്ല ഫ്രഷ് പഴം നമുക്ക്
കഴിക്കാലെ ഇബടെ ഇബടെ നല്ല വളൊക്കെ ഇട്ട് കൊട്ക്കും ന്നാ തോന്നുന്നെ
അതേല്ലേ
കോയിക്കാട്ടം അയ്മാരി ആ ആ പൊറത്തെ കൊടുക്കലണ്ട്
ആ എന്നപ്പം നമുക്ക് നല്ല നല്ലത് വേണ്ട നല്ല കായകളൊക്കെ നല്ലതായിരിക്കും നല്ല വളം ഇട്ടാലേ നല്ലതായിട്ട് വരും
ഉം ഇവിടെ നാല് കണ്ടൊക്കെ കുഴിച്ചിടും
ആ അതെല്യാ ആ
പുറത്ത് കൊടുക്കുവല്ലോ
ഏ
പുറത്തേക്ക് കൊടു
ആ പൊറത്തേക്ക് കൊടുക്കാം ഇവിടെ കടയിക്കൂടെ കൊടുക്കും പിന്നെ അങ്ങനെ പുറത്ത് ഒക്കെ കൊണ്ടു ചിലര് വന്ന് വെട്ടിക്കൊണ്ടെ പോകും
ആ
വണ്ടീൽ വന്നിട്ട്
ആ നമ്മുടെ വീട്ടാവശ്യത്തിനെ നമ്മളെ ടുക്കൂല്ലതെ നല്ലേ
ആ വീട്ടാശ്യങ്ങൾക്ക് കൊടുക്കും അയിലിങ്ങനെ പൊട്ടി ചാടന്നതും അതൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഞമ്മളെടുക്കും
എടുക്കും കുട്ടി കുട്ടികൾക്കൊക്കെ ഇഷ്ട്ടാവണോ
ആ കുട്ട്യോൾക്ക് ഇഷ്ട്ടാ
ഓരോ തോന്നല് ചെലപ്പോ തിന്നും ചെലപ്പോ നേന്ത്രപ്പയോംന്നും കഴിക്കൂല ചെർ
അത എന്റെയിപ്പാ ചെറിയ മോക്ക് ഇഷ്ട ഏ ഏത്തപ്പഴം മാത്രമാണ് ഇഷ്ടം അവൾക്ക് എപ്പം കൊടുത്താ എപ്പഴും കഴിക്കും ഏത്തപ്പഴം പച്ചക്ക് പഴാ യിട്ട് കൊടുത്താൽ കഴിക്കും നമ്മള് പൊരിച്ചു കൊടുത്താ കഴി ചിപ്സാക്കി കൊടുത്താ കഴി എം മുട്ടയാവൾക്ക് ഇഷ്ടല്ല ഉ മൂത്തയാക്കിഷ്ടാല്ലേ ഏത്തപ്പഴം അതെ ചെല കുട്ടികൾക്ക് അങ്ങനെയാ അവർക്ക് ചെലത് ചെലതൊക്കെ പിടിക് ഉറങ്ങുവാ കുഞ്ഞ് കുഞ്ഞ് ഉറങ്ങും കുഞ്ഞ് ഒരു മണിക്കൂറൊക്കെ പകല് ഒറങ്ങും ഒന്നൊന്നര മണിക്കൂർ
ആഹ്
ഇപ്പൊ മൂത്ത ചേച്ചി ഉള്ളത് കൊണ്ട്ന്ന് ഇത്തിരി കളികളൊക്കെയാണ് ഒറങ്ങിട്ടില്ല ഇതുവരെ
ആഹ്
അല്ലെങ്കി ഞാൻ ഇവിടെ ഞങ്ങളടെ അംഗൻവാടി ഉണ്ട് അംഗൻവാടിയിൽ വിടുന്നുണ്ടെ
ആഹ് ആഹ്
അപ് ആ അപ്പൊ അവിടെ ഒറങ്ങും അവിടെ കഞ്ഞിയൊക്കെ കുടിച്ച് അവിടെ ഇരിക്കും ഇപ്പൊ ഇ വൈ ഈ കൊല്ലം അംഗൻവാടിയിൽ കൊല്ലം സ്കൂളിൽ ചേർത്താമല്ലോ
ആഹ് ആ ഇവിടെ കൊറെ ദൂരാണ് അതുകൊണ്ട് പർഞ്ഞു വിടാന് കൊണ്ടോയാക്കാനും ഇല്ല പക്ഷേ മെനക്കടണം പിന്നെ വ്ടെ എത്തീട്ട് നമ്മള് ഇവിടെ എത്തിയ്മ്പത്തിന് കരഞ്ഞാലും പിന്ന്യഅങ്ങട്ടന്നെ
കരച്ചില് അതെ അതെ വീട്ടിൽ തന്നെ ഇരുത്ത് മടിയായിരിക്കാണ് ഞങ്ങടെ എന്താന്ന്‌ മിറ്റത്ത അങ്ങൻവാടി നമുക്കിവിടൊരു പത്ത് ചൊവടു വെച്ച അങ്ങൻവാടി എന്താ
ആഹ് ആഹ് അങ്ങനേണ വിടാന്നൊ ത് കൊറെ ദൂരത്താണ് അതോണ്ട് ണ്ട്
ആഹ് പാടാ കരഞ്ഞ് കഴിഞ്ഞാ പാടാത് അപ്പൊ ഇവിടെ സ്കൂളിൽ എങ്ങനെയാ ഫസ്റ്റ് ഫസ്റ്റിൽ എങ്ങനെ ചേർക്ക്ന്നത് അവിടെ പ്ലേ സ്കൂൾ ആണോ അതോ നേരെ എൽ കെ ജിയോ
ആഹ് എൽ കെ ജി എൽ കെ ജിം യു കെ ജിം
എൽ കെ ജി അപ്പൊ നമ്മള്ങ്ങനെ പഠിപ്പിച്ചേയാ പ്രശ്നങ്ങളൊക്കെ പഠിപ്പിക്ക് ണൊ വീട്ടില് അതോ അവിടെ ചെന്നിട്ട് തൊടങ്ങോ
ആഹ് അവിടുന്ന് ഓലു തൊടങ്ങും ഓര് പഠി പിച്ചു ഞമ്മൾ ഇവടെ നിന്ന് ഉം നിന്നൊടുത്താ മതി അവിടുന്ന് പഠിപ്പിച്ചു വിടും
ണ്ടൊ വീട്ടിലൊക്കെ
ഏ ഹ്
വീട്ടിലെക്കെഴിതി
ഇല്ല ഇവള് ഒന്നും ചിയ്തിട്ടില്ല ഓള് താത്താനെ ഇവിടുന്ന് ഇങ്ങനെ ആദ്യം ഫോണിലൊക്കെ കാണുമ്പോ എ ബിസി ഡി അതൊക്കെ എഴുതിന്നൊ
ഞ
ഇവൾക്കൊന്നു അറീല നോകീറ്റുല്ല ഇവള് പിന്നെ മ ട്ട്യോള് എ ബി സി ഡി അങ്ങൻത്തെ ക്കെണ് കണ്ടിനെ കാർട്ടൂണെള് ഇബള് അങ്ങൻത്തൊന്നും അല്ല കാണ് അ ഇവള് നമ്മള് വല്ല്യ കുട്ട്യോള് എന്താ കാണ്ണ് അങ്ങൻത്തെ ഒക്കെ കാണ അതോണ്ട് ഓൾകൊന്നും അയിനെ പറ്റി അറീല. ഉം ന്നാലും വേഗം തലേ കേറും മറ്റോള് എന്തു പഠിച്ചാലും അയിന്റെ മുന്നേ വള് പഠിച്ചും
ആ ഇപ്പത്തെ പിള്ളേർക്ക് ഇച്ചി മെമ്മറി പവർ കൂടുതലാ. അവര് ഒരു പ്രാവശ്യം കണ്ട് കേ
അ ഇവൾക്ക് സ്കൂള് സ്പീച്ചോ അങ്ങനെ സ്റ്റോറിയോ എന്തെങ്കിലും ഒക്കെ പറയാണ്ടെങ്കി അത് സ്കൂൾ പഠിപ്പിച് മറ്റോൾ പഠിച്ചിട്ടുണ്ടാഉ അത്
പഠിച്ചിട്ടുണ്ടാവല്ലെ അത് ശെരിയാ
ആ ഇവിടെ കുഴപ്പം ഇല്ല മൂത്ത ആൾ ഇച്ചെ നല്ല കുഴപ്പയില്ലാട്ടോ നല്ല പഠിക്കുന്ന ആളാണ് ഇളയ ആൾ ഈ പറഞ്ഞ പോലെ എഴുതാനൊക്കെ ഇച്ചിരി മടിയാ എനിക്ക് അവിടെ അംഗൻവാടിയില് എഴുതുന്നുണ്ട് അപ്പൊ റ എഴുതും
ഹലോ